അലോ
ആഹ് കെടന്നായിരുന്നോ
ഇല്യാ
മ്മ്ഹ് ഫുടൊക്കെ കഴിച്ചോ
ഇല്ല ഫുഡ് കഴിച്ചില്ല എന്തെക്കേ
എന്താ പിള്ളേരൊക്കെ ഒറങ്ങി ഇല്ല കഴിച്ചില്ല പിള്ളേരൊക്കെ ഒറക്കിയിട്ട് ഞാനും ഫോണിലിരിക്കായിരുന്നു കുറച്ചേരം
ഏ ഇ വിടെ ഈ ചെക്കോർങ്ങീട്ടൊന്നില്ല
ആ ഇവിടെ കഴിക്കണം എല്ലാരും സന്ധ്യായപ്പം ചായും കടിയൊക്കെ കഴിച്ചോണ്ടേ ആർക്കും വല്ല്യരു പിട്തൊല്ല ചോറിന്
വേഗം കെടന്നിട്ടുണ്ടാവൂല്ലേ
കിടന്നിട്ടില്ല കഴിക്കാതെ കിടക്കൊന്നൂല്ല അച്ഛാനും അമ്മയും ടി വി കാണുന്നു ഞാൻ പി മക്കൾ ഉറങ്ങിയപ്പോ ഇവിടെ റൂമില് തന്നെ ഇരിക്കുവ
ആഹ്
പിന്നെ അവിടെ എന്താ സ്പെഷ്യല്
സ്പെഷ്യല ഒന്നുംല്ലേ പ്രത്യേകിച്ചിട്ടൊന്നും സ്പെഷ്യൽ എന്നുള്ള പൊ ലെ ച്ചോറും കറിയും ഉപേരിയും
മഴയുണ്ടോ
മഴ ഉണ്ടായിരുന്നോ ഈവനിംഗ് വരെ
ഉം
നല്ല മയായിരുന്നു
ഉം
ഇന്നൊരു വെയില് ജസ്റ്റ് ഒന്ന് വെയില് വരും അപ്പോഴേക്കും ഇനി മഴ
ഉം ഇവടിം അങ്ങൻതന്ന അയ്യോ അതും പിള്ളേരുടെ നമ്മുടെ പിന്നെ പോട്ടെ പിള്ളേടെ ഉണങ്ങാന ഭയങ്കര പ്രയാസം
ഇത യൂനിഫോംമും കാര്യങ്ങളും ഒണങ്ങി ക്കിട്ടാ ഭയങ്കര
ഉം ഉം
പിന്നെ എത്ര മക്കളാ
രണ്ടുപേരും മൂത്താള് യുകെജി യു കെ ജിയില് മൂത്താള് മ ഏളെത് മൂന്ന് വയസ്സ് അവന അങ്ക അംഗൽവാടിയില്
ഏ
ഉം
ഇവിടെ ഒരാളള്ളു എൽ കെ ജി ചേർത്ത് ഇപ്രാവശ്യം
ആ ആ
നാല് കഴിഞ്ഞ്
ഉം നല്ല വയസല്ലേ
ഉം
ഉം പിന്നെ വഴക്കുണ്ടോ വികൃതിയാണോ
ആഹ് വികൃത്തിന്നെ
ഉം ആ ഇവിടെ ആ രണ്ടു പേരും ഒന്നിനൊന്നിനും മെച്ചാ ഇവടെ
ആ ഇത് പ്രായപ്പം അത്ര ഡി ഡിസ്റ്റൻസല്ലേ ഒള്ളൂ
അതെ അടീന്ന് വന്നാ നല്ല അടിയും തൊഴിയാ രണ്ടുപേരും കൂടെ
ഏ എ
നമ്മള് നോക്കിക്കുന്ന നമ്മള് ഒന്നൊന്നും അല്ല
അവരെ പ്രശ്നത്തെ മുന്നില്‌ ല്ലേ
ആഹ് സത്യകേട്ടോ ഞാൻ മൂത്തിരി ആ സത്യം പെണ്ണിനോട് പറയും അവൻറ ടുത്ത് പോകരുത് പോകരുത് പക്ഷെ അവള് പോവും മേടിക്കും ഞ ഞാൻ മൈന്റ് ചെയ്യാൻ പോവൂല്ല അപ്പൊ ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഫോളോ ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ നീ പോയത് ഇൻക്ക് കിട്ടീല്ലേ ചോയിക്കും ഞാൻ ഒത്തിരി മൈൻഡ് ചെയ്യാ പോവൂല
പിന്നെ അവരെ സ്നേഹം കാണുമ്പം പിന്നെ അടിയൊന്നും അവിടെ നടന്നിട്ടേ ണ്ടാവില്ല
സാ അത് ശരിയാ
ഹ്
അത്അങ്ങനെ വരു
എപ്പഴാ ഞ്ഞ് അച്ഛനമ്മേ കെടക്കാ
ആഹ് അമ്മ ചോറ് വിളമ്പാ തൊടങ്ങ്ട്ട് തോന്നുന്നു ഞാനി പെതുക്കെ അങ്ങോട്ട് പോട്ടെ അല്ല ഇപ്പ വന്ന് വതിലേ മുട്ടും ആഹ് കഴിഞ്ഞിട്ട് പോവാ
ടൈമ്ണ്ടല്ലോ ഇത്ര ടൈമ് ഇല്ലേ ആഹ്
അതെ അതെ അതെ എന്റെ ഫോണിൽ എന്തൊക്കെയോ ഏ കോള് വരുന്നുണ്ടോ
ആ അതന്നെ ഇന്നീയാവും പിന്നെ
പിന്നെ എന്താ അങ്ങനെ പോന്നു
വൈകിട്ട് എന്താരിന്ന് ചായക്ക്
ചായക്ക് ഞങ്ങള് ഇന്ന് ടൗണി പോയപ്പോ ബേക്കറി ഒക്കെ മേടിച്ചോണ്ട് വന്നു അതുണ്ടായിരുന്നു പിന്നെ ഹുസ്ബന്റ പണി കഴിഞ്ഞ് വന്നപ്പം കടിയും മേടിച്ചോണ്ട്‌ വന്നു എണ്ണക്കടി മേടിച്ചോണ്ട് വന്നു
എണ്ണക്കടി കഴിച്ചാ തന്നെ പിന്നെ
ആഹ് സമോസയും ബ്രെഡും പൊരിച്ചതും ആഹ് ആഹ് കൊച്ച് ഉറങ്ങിയായിരുന്നു പെ പെയ് ന്റിങ്ങാണ് ഇവിടെ അ പറഞ്ഞിട്ടുണ്ട്.
ഉം
ഇന്നിപ്പ ശനിയാഴ്ച്ചല്ലേ
അരൊക്കെ വീട്ടില്ള്ളെ
വീട്ടില് അച്ചായന് അമ്മ അനിയൻ അനിയന്റെ വൈഫ് പിള്ളേര്
ഏ അനിയന് കുട്ടിയള്ണ്ടോ
ആഹ് രണ്ട് പേരുണ്ട് ഇപ്പോ ഒരാള് ഇരുവത്താറാതി ഡെലിവറി കഴിഞ്ഞു രണ്ടും ആൺപ്പിള്ളേരാ പിന്നെ ഇരുപത്തി മൂന്നാംന്തി ഇവിടെ എത്തും അവര്
രാവിലെ വിട്ട്
ആഹ് തിരുവനന്തപുരത്ത അപ്പം ഇരുപത്തി മൂന്നാംന്തി ഇവിടെ വരും ഇരുപത്തി ഏഴാംന്തി ഇരുപത്തി എട്ടാണ്
ഇരുത്തെട്ടിന് നൂലുക്കെട്ട് ഉണ്ടാവും
ആഹ് നൂലുട്ടക്കെട്ടുണ്ട് ഇരുപത്തെട്ടല്ല ഇരുപത്തി ഏഴാണ് ആമ്പിള്ളേർക്ക്
ആഹ് പെണ്ണിനെ ഇരുപത്തെട്ടല്ലേ
പെണ്ണിന് ഇരുവത്തെട്ട് ഇനി അതൊക്കെ ഒരഒരു ഒരു പരിപാടിയന്നേരം
ആഹ് ചെലവാണല്ലോ
ഓ ചെലവാ ചെലവ്
ഗോൾഡ് എന്തേലും കെട്ടേണ്ടി വരുല്ലോ
അത് ഇപ്പത്തെ സമയത്ത് എവിട്ന്നാ ഗോൾഡ് കിട്ടാ
അതെ ഇപ്പത്തെ ടൈമ് കൊറണ് ഇണ്ട്ല്ലോ എന്നാലും ഒന്നിന്റെ അടുത്ത് ഉണ്ടന്ന് അറിയ
ഉം ആഹ് നമ്മളെ അറിയുന്ന വല്ല കടേപോയിട്ട് മേടിക്ക പൈസ പതുക്കെ പതുക്കെ കൊടുക്ക അതേ ഇപ്പ നടക്കൊള്ളൂ
അഹ് അറിയണ കട അധികം ചുരുക്കാവല്ലോ ജ്വല്ലറി ക്കെ നമുക്ക് അങ്ങനെ ഇത്രക്ക് ഉണ്ടോ ആഹ് അല്ല സ്ഥിരം വാങ്ങ്ണ കടയൊക്കെ യാകുബോയെ ഏട്ടനൊ കറിണതാവുമ്പോ
ആഹ് പിന്നെ ഫുഡ് കറിയൊക്കെ എന്തുവാ
ഏഹ്
കറിയൊക്കെ എന്തുവാ ഫുഡ്
കറിന്റെ ചെർതായിട്ട് ന്തായിര്ന്നന്ന് ന്ന് ന്നലെ ബിരിയാണി ണ്ടായിരുന്നു അതിന്റെ ബാക്കിന്ന് പിന്നെ ത കളിക്കറി എങ്ങനൊക്കെ അഡ്സ്മെന്റ് ചെയ്ത് പോയതാ പന്ന്
ഉം ആ ഇവിടെ അങ്ങൻത്തെന്നെ ഇന്നലെ ബീഫ് മേടിച്ചോണ്ട് വന്നു അതെന്നലെ രാ ത്രി ഇന്ന് ഉച്ചക്ക് കൂട്ടി അയിന് ബാക്കിയപ്പാണ്ടപ്പൊ ഇന്നും കൂട്ടി ഹി
ആ അതെ ണ്ടാവുമ്പോ പിന്നെ അതങ്ങനെ അതന്നെ കണ്ടിന്യു ചെയ്ത് പോവും വേറള്ള കറികളല്ലേ പിന്നെ കൂട്ടാൻ പറ്റാത്തെ മീന് ഇറ ച്ചൊക്കെഞ്ഞത് പിന്നിം പി റ്റെന്ന് ഒന്ന് ചൂടാക്കിട്ട് കഴിക്കാലോ
ഇമ്
സാബീഷിനൊക്കെ എന്ത് റൈറ്റാലേ
ഓ ആണോന്നോ
പ്പം നല്ല റേറ്റ് കൂടിക്ക്ണ്‌പ്പം ഡിമാൻഡ് പ്പ സാധൻത്തിന്
ഉം ഉം
പിന്നെന്തൊക്കെ അമ്മ ഭക്ഷണം വേൾമ്പി വിളിക്ക്യോ
ചെൽപ്പെ വിളിക്കും എർച്ചി ഒക്കെ ചൂടാക്കുംന്നു
ഉം സ്മെല്ലടിക്കണ്ടോ
അതെ അതെ അതെ അതെ ഹ്
ത് ല്ല ല്ലോ
ചെലപ്പെങ്കിൽ ഞാനിപ്പ റൂമിലിരി ന്നാ വിളിക്കിന്നൊക്കെ
ആ
പ പകലൊന്നും ൻക്ക് വിൾക്കാൻള്ള ടൈമ് ല്ല ഓഹ് ങ്ങൾന്ന് സംസാരിക്കാള്ളെരു സ്പേസ് ല്ലാ
അപ്പ ത് തീർക്കണ്ടേ
ആഹ് തീർക്കണം ഹ മ്
എന്ത ഇഷ്യൂസ്
എന്തോ
വിളിക്കാൻ പറ്റാത്താണ് പ്രശ്നംന്ന് പറയാ
അതെ അതെ അതെ ഞാൻപ്പൊ റൂമിൽ കൊച്ച് ഒറങ്ങിയപ്പോങ്ങനെ ഇരുന്ന് വിളിച്ചതാ അവൻ ഇള്ളപ്പോഴും വിളിക്കാൻ പറ്റില്ല അവന്റെ ഒച്ചയും ബഹളും ആവും ഓറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചതാ പിന്നെന്താ വേറെ മെസ്സേജും കാര്യങ്ങളൊക്കെ ങ്ങനെ വന്നോണ്ടിരിക്ക
ആ കോൾ ങ്ങനെ ആ ഫ്രീന്നായ്ന്നെ ന്ന്
ഇമ്
പന്ത്രണ്ട് മണിയൊക്കെ ആവോളം മെസ്സേജ് ണ്ടല്ലോല്ലെ പതിനൊന്ന് പതിനൊന്നര വരെ
ഓ ഉണ്ടോണ്ടോ
പൾ നാളെ പള്ളി പോവാള്ളതല്ലേ ള്ളേ? ഞാറാഴ്ച ആഹ് നാളെ കുർബാൻ്റെ ദീസാണല്ലോ ല്ലെ
അതെ കുർബാനയുടെ ദിവസ ഞാൻ കൊറെ ആയി പോയിട്ട് രണ്ട് ട്ട് മൂന്ന് മാസത്തിന് മേൾളായി നാളെ എന്തായാലും പോണം
ഇമ്
ഹ അത് എന്തേലും വയ്യായ്ക കാരണം പോവും പ്പ ഞങ്ങള് പള്ളിപ്പണി നടക്കുന്നൊണ്ടേ ചെറുക്കനെ കൊണ്ട് അവിടെ പോയിട്ട് കാര്യല്ല ഭയങ്കര വികൃതിയ അപ്പൊ പറയും വരണ്ടാന്ന് പറയും അപ്പൊ പോവൂല പിന്നെ എനിക്ക് വയ്യാതെ ആവുമ്പോ ഞാനും പോവൂല പ്പം നാളെ എന്തായാലും പോണം
അടുത്ത്ന്നെയാണോ പള്ളി
ആഹ് ഇച്ചിരി പോയാ മതി കൊറച്ച് പോയാ മതി
ഉം വണ്ടിയിലൊന്നും പോണ്ട നടന്നിട്ട് പോയാ മതി
ക്കന്നെ പോണം ന്നാക്കും ഇവരെ കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല നടന്ന് ശീലായവരാണേ ഒക്കെ കുഴപ്പല്ല വണ്ടിക്കന്നെ പോണം മഴയല്ലേ
ആഹ് ഭയങ്കര മഴയാണ് ഇപ്പോ മയനെ വിശ്വസിക്കാനും പറ്റത്തില്ല
ആ അതെ അതെ
പിന്നെ
പിന്നെന്താ അങ്ങനെയൊക്കെ പോവുന്നു
പിന്നെ ആവട്ടെ ഒ പിള്ളേര് ഒന്നേ ള്ളൂ ഒരാളേള്ളു എഎൽ കെ ജി എൽ കെ ജി ഇപ്രാവ്ശ്യം
ഉം ഉം ഉം
കാശ് ചേർത്താ ഹസ്ബൻഡ് ഇവിടെല്ലാ ആ ഗൾഫിലാ
ഉം ആ അതൊക്കൊരു പോവാ വന്ന് വന്നു പോകുമ്പോഴെന്നെ എന്തൊരു എടങ്ങാറായിരിക്കുംല്ലെ
ആ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റൂല അതൊക്കെണ്ട് സഹിക്കന്നെ അല്ലാതെ പ്പം നിവർത്തില്ലല്ലോ നമ്മ ക്ക് നമ്മുടെ ജോലിയായി പോയില്ലേ
അതെ അതെ
കുടുംബം നോ ആ പോവാതിരിക്കാനും വയ്യാ മക്കള ആലോയിച്ചിട്ട് പോവാണ് ആ പോണ അവർക്ക്ത്ര എടറങ്ങേറ്ണ്ട്
ഉം അത്ശേരി ശരിയാണ്. പറഞ്ഞിട്ട് കാര്യല്ല പോവാതെരിക്കാൻ പറ്റൂലല്ലോ നമ്മള ആവശ്യങ്ങൾ നടക്കണം.
എന്നൊക്കെ പറയിണ്ട് പോയിട്ട്. മുറ്റത്തിങ്ങനെ സെറ്റിലായിയിട്ട് എന്തെകിലൊക്കെ തൊടങ്ങണം എന്നൊക്ക പറയുന്നുണ്ട് ഇനി അറി ഇല്ല, തുടങ്ങാനും വല്ലതും കൈക്ക വേണ്ടേ.
അതെ അതെ ഇന്നാ ആയിക്കോട്ടേട്ടോ.
ആഹ് ഓക്കെ എന്നാ
ഉം ശെരി